ആ
ഹലോ
ആ, കേക്കാം കേക്കാം
കേക്കൂലേ, ഓ കെക്കാലിയ
ആഹ, കേക്കാം കേക്കാ കേക്കണ്ട് കേക്കണ്ട് ആ ഫുഡ് ഒക്കെ കഴിച്ചു
എന്താ ഫുഡ് എന്താ
ഇത് എന്താ ചപ്പാത്തി മട്ട കറി യൊ..
ഏ രാത്രി എന്ന വരി
ആ അതെ അതെ തെ..
ഓ ഹെൽത്തി അല്ലേ.
ആ ഹെൽത്തി അതാണ് നമ്മുടെ തന്നെ..
ഏ അഹ്‌ശെരി അഹ്‌ ശെരി..
ഇങ്ങനെ ഇപ്പോ ബ്രോ ജിമ്മിലൊക്കെ പോക്കുന്നുണ്ടോ..
ആഹ് ജിമ്മിൽ പോവല്ണ്ട് ഇപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തിക്കയാ ഇപ്പൊ ഞങ്ങക്ക് ക്ലാസ്.. തുടങ്ങിയിട്ടുള്ളൂ..
ഓഹോ.
ഇനി കുറച്ച് ദിവസം കൈഞ്ഞിട്ട് ഒക്കെ ഒന്ന് ട്രാക്കിൽ ആയിട്ടെ.. ഒന്നൊക്കെ ഒന്ന് ഒക്കെതായിട്ട് ഒരു ഒന്ന് പോണംന്ന് വിചാരിക്ക്ണ്ട്.. നടക്കൊന്നാറില്ല..
ഉ മനസിലയി അതെ അതെല്ലേ.. പി ഞാൻ പോകാറുണ്ട്..
ഏ എത്ര എത്ര യിണ്ട് ഇപ്പോ..
ഞാനിപ്പോ ഒരു അഞ്ചാറു മാസമായി പോയി തുണങ്ങിയിട്ട്..
അത് ശരി ശരി മാറ്റണ്ടോ..
നല്ല മാറ്റല്ലെ പ്രൈസ ഒക്കെ വെച്ചു.. പൈസ അത്യാസം വച്ചി ഇപ്പ തന്നെ ഫോക്കസ്സ് ചൈത് ആ.. ഞാൻ വേറ്റി .
ആഹ് ആ ആ ആ ആ ആഹ് ഞാൻ ലൂസ്സെയ്യാനാ നോക്കണ്.
അതെ.
ആഹ് മാറ്റണ്ട് ഞാൻ പണ്ടത്തത്ര തി ല്ല്യ മാറ്റണ്ട് അത്യാവശ്യം.
ഉം.
ബ്രോ എങ്ങനെണ്.
എടെ വന്നില്ല.
ഏഹ് ഏഹ് ഏഹ്. ഞാ ന്നോ ഞാ ഇട്ത്തിര്ന്ന് മറ്റേ സ് ക്രിയേറ്റ് എടുത്തിരുന്നു കാർച്ച് കാലം.
അണ്ടേ അല്ലേ?
ഫ്ളാവറിൽ ഒര് ക്രിയെറ്റിവ് ണ്ടായ്നി പ്രോബയോഡിക് പറഞ്ഞ്ട്ട്.
ഓഹ് ഓഹ്.
ആഹ് അതെ ട്ത്തിരുന്നു കൊർച്ച് കാ അലം പിന്നെപ്പോ ജിം ഒരു രണ്ട് മുന്ന് സായിട്ട് പോയിട്ടില്ല അപ്പ നിർത്തി ഞാനാവ്.
ഉം ഉം മൻസ്സിലായി.
അ പിന്നെ പ്രോട്ടീൻ പൗഡർ ഇട്ക്കാ നോക്കുമ്പോ അയ്ന് പിന്നെ അത്യാശം നല്ല റേറ്റാ.
ആഹ് ഉം.
ബ്ലയ്ൽ ഒതുങ്ങുലാ.
ഇത് ഉം ഈ ജിം. ജിം ജിം ക്രിയേറ്റേഴ്സ് ഇല്ലെ ഇൻസ്റ്റെലുള്ള അവൾടെക്കെപ്പരിങ്ങനെ. കോട കഴിച്ചരുല്ലോ പ്രോട്ടീൻ പൗഡർ വെല കൊറഞ് കിട്ടാൻ അറിഞ്ഞു.
അതൊക്കെ ചെറിയ തെ കിട്ടൊള്ളൂ നമ്മള് വിചാരിക്കണത്ര കൊ കൊറയില്ല. ആഹ് അത് ഓരെ. കൊറേകൊരെ കമ്മീഷനാണ് ന്നാലു കൊർചെ ഞമ്പ. നമ്മള് വിചാരിക്ക്ണത്രൊന്നും കൊറയൂല. ന്നാലും നല്ല പൈസന്നെണ്ടാവും അപ്പൊ ഞാ. ആഹ് ഞാപ്പോ നോക്കല്ല്യ. ഞാപ്പ നാച്ചുറൽ ആയിട്ട്പ്പൊ മുട്ടയ്ക്കും ചിക്കൻ കഴിക്കും അതന്നെ. അതല്ലാതെ പിന്നെ നോക്കല്ല്യ. ആ ഫ്യൂച്ചർൽ ഞ് ഇപ്പൊ നീ നല്ല ജോലിക്കെ കിട്ടിട്ടാണെങ്കിൽ പ്പ ഞാ പഠിക്ക്യാണ്. അ ഞ് നല്ല ജോല്യക്കെ കിട്ടിട്ടാണെങ്കിൽ അപ്പൊ നല്ല പൈസ- ത് യാവുമ്പോ പിന്നെ അ നോക്കണേ കൊയ്പൊന്നുല്ലല്ലോ.
അതെ അടാ കററ്റ്.
ആഹ് പ്പൊ സ്റ്റുഡന്റ് ആയതോണ്ട് പിന്നെ ഇങ്ങനെ ഈ പൈസെ ലവാക്കണെ അത്ര നല്ല കാര്യം ഇല്ലല്ലോ അപ്പൊ പിന്നെ. വെർതെ ന്തിനാ ഉം ഉം. ബ്രോ വേൾഡപ്പ് കാണാറുണ്ടോ?
ആഹ് ഞാ കണ്ട്ട്ട്ണ്ട്.
ന്നാര്ത കളി?
ഞാ ടീമ ണ്ടോ. ഉം.
ആഹ്.
ആഹ് ഞാ അർജന്റീന.
അർജന്റീന്യോ ഓഹ് ഓഹ് ഓഹ് ആ ന്നെൽ ന്നെൽത്തെ കള്യണ്ടിന്യോ? എങ്ങനണ്ട് ഒരു റേറ്റ് ഞാ പറിണ്ടെങ്കില്.
ഓ ഡിസപ്പയിൻമെന്റായിരുന്നു നമ്മൾ വിചാരിച്ചത്രണ്ട് ഒരു കളി .
ആഹ് അ് കറക്റ്റ ആഹ് ആഹ്. കാരണ ഇങ്ങളൊക്കെ ഈ എക്സ്ട്രാ ടൈം വരെ കൊണ്ടോവും. കൊണ്ടോയിന്ന് പർഞ്ട്ണ്ടെങ്കി തന്നെ ഒരു വല്ല്യ കാര്യം തന്നെയാ.
അ. ഇ മെസ്സ്യല്ല ഗോളടിക്ക വിരണ മാത്ര മറ്റന്നാ ഉഷ്കമസ്
ഒ ഒ ഓ
പക്ഷെ ഞാൻ പറയട്ടെ ഈ മാൻ ഓഫ് ദ മാച്ച് ഇപ്പൊ അവാർഡ് കൊടുക്കണത് അത്ര നല്ല ഒരു ക്രഡിബിലിറ്റി ഇല്ലാത്തപോലെ
ആഹ് അതെ അതെ ഇതിപ്പം ഏറ്റവും കൂടുതല് ഫാൻസ്ര് പ്ലെയറിനാടത്തൊള്ള ആ പ്ലെയർ ഓട്ടോമാറ്റക്ലി ആകും പിന്നലെ യമാലായിടോ യമാൽനാ കിട്ടിയത് കളിച്ച് സ്വയം സ്വയം സപ്പാലായി
ഓ യാർ സെവൻ കളിച്
അതുപോല തന്നെ റൊണാൾഡോട കേസ്
ആ അതന്നെ അത് റൊണാൾഡോന കാണിച്ച റൊണാൾഡോ കറക്റ്റ് കൺ പ്ലെയെറാ കാരണം അവ്ടെ കളിച്ചത് ഞാൻ പറഞ്ഞത് ഡിയാഘോഷി കൊടു ക്കാനാണ് നല്ല സേവ് ചെയ്ത്ണെ ഗൊളി പോസ്റ്റില്
ഉം ശരിയാ ടി യോ കോസ്റ്റക്ക് എല്ലാം കൊടുക്കുന്നാരുന്നു ട്ടോ നല്ലത് പോർച്ചുകല് ഏറ്റവും നല്ല കളിച്ചെ പുള്ളി എന്നെയാ
ആ അതേപോലിന്നത്തെ അർജന്റീന കളിയില് ഞാൻ പറഞ് ലിസൻഡ്രോ കൊടുക്കണ കളീ ഒരു നശിച്ച ഒരു ഗോളുണ്ട്
ആഹ് ശെരിയ സൈക്കറ് പിടിച്ചാൽ പൊട്ടും
ആഹ് ഇപ്പ യൂ യു എഫ് എൽ പോങ്ങയില്ലേ യു എഫ് എൽ പിന്നെ മാനോഫ് ദി മാച്ച് ഓഫീഷ്യൽസാണെ അതെപോലെ വെർണം ഇതിപ്പോ എല്ലാരുപ്പോ അച്ചീവ്മെന്റായിട്ടാ കാണിക്കണേ പക്ഷാ ശരിക്കു ബ്രോ ഫാൻ ബോട്ടാണ് അയ്നിത്ര
അതെ ഈ മാനോഫ് ദി മാച്ച് അടുപ്പിച്ച് അഞ്ച് മാനോഫ് ദി മാച്ച് മെസ്സി അടിച്ചിട്ടാണ് ഞാൻ നല്ല ക്രഡിറ്റ് കൊടുക്കണ്ട കാര്യില്ല
ഇല്യ ആരു പറഞ്ഞാ ഇല്യാ
എന്നാലും മെസ്സി ഇപ്പൊഴും കളിക്ക്ണ്ടല്ലോ അതാണ് വല്യ കാര്യം
ആ അതാണ് ഏഹ് അലോയ്ചോക്കിയേ കൺസ്യൂട്ടീവ്വ് ആയിട്ടുള്ള മാച്ചസ് ഇത്രേ ഗോളടിച്ച്
ഇപ്പം തന്നെ അഞ്ചാറ് മിനിമംഅച്ചായിന്ന് തോന്ന്ട്ട കഴിഞ്ഞ വേൾഡ് കപ്പ് കൂടി കൂട്ടുവാണെങ്കിൽ
ഹ് അതൊക്ക അതൊക്കെ പറയ്മെങ്കിൽ ഇതാണ് റ്റിബ്ലൈൻ ഡൊമിനൻസും സ്കോറല്ലേ അതാണത് കാര്യം പർഞാ
അത് എന്തോ ഡോമിനൻസാണ് ഇപ്പരാരും പിടിക്കാൻ കിട്ടില്ല
വേറെ ഒരുൻ ഉം മറ്റേയ് ശ് ന്യൂജൻ ന്യൂപ്ലയേഴസിന് പോലെഅത് ഇതങ്ങനെ എനിക്ക് തോന്ന്ന്നില്ല ഇപ്പൊ ഇഞ്ഞ് എംബാബക്ക് കഴിയും പക്ഷെ കർ ഈ വേൾഡ് കപ്പിലെന്തായാലുംഇഞ്ഞ് കയു കയ്യില്ല അടുത്ത വേൾഡ് കപ്പിന്‌ നോക്കാം
എല്ലാ ചെക്കമ്മാരും ശ്രമിക്കാണങ്കില് കൊട്ക്കാ എമ്പാപ്പയെ പരാജയ വിട്ട്ള്ള കളിയില്ല ഫ്രാൻസിന്റെ കളി പറിമ്പൊ അർജന്റീനയ്ക്കും മറ്റേ സീസി അപ്പോണ്ട ഡിജിറ്റല്ലേ ഇപ്പോ
ആഹ് ആണ് ആണ് കൊറച്ചേണ്ങ്കി ഈസി ട്രോയിടോമെ ഇക്ക്തോന്ന്ണേ അത് കളി നെ പ അട്ത്ത കളിപ്പ ഈജിപ്താണ് ആ അവൊർപ്പാ സേമിയൻ പിന്നെ കൊറ ഓ ഓ ഓ അവ്ട്ന്ന് അയിന്റെ അങ്ങോട്ട്ള്ളതാ നോക്കേണ്ടിവരും
അപ്പപ്പൊവേണ്ട
ഉം ബ്രോ എങ്ങനെയാണ് മറ്റേ ടി വിലാണ്ല് ഫോണ്ലോ
ഞാൻ ടീവിലിരുന്നാ കാണല് ഇപ്പ മറ്റേ സ്പൈൻന്റെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാന്പ്പോ എ വീട്ടിലാകുമ മറ്റേ ടീവീലാകാണ്ല്
അയ് ഫോണികേറാൻ അത്രയും ചെിയ സ്ക്രീനില് ഫുട്ബോളാണാൻ ഭയങ്കരപ്രയാസാ
ആഹ് അത് കറക്റ്റാ
വീ ഇപ്പൊ ഞാൻ കണ്നത് ഇവിടെ ടി വിന്ന് പറഞ്ഞാല് നാപ്പത്തെട്ട്ഞ്ചിന്റെ വല്യ ടി വി
ആഹ് അപ്പൊ നല്ലതാവും ശ് ആഹ്
അ നല്ല വ്യൂ ആണ് എടക്ക് ഇരുന്ന് കെടന്നൊക്കെ കാണും സഖായിട്ട് കാണും
ആയിറ്റ് ഇതുവക്ഷെ എന്താച്ച്ട്ട്ണ്ട്ങ്കില് ഞാംഫോണ്ലല്ല ആപ്പിലാ കാണ്ല് ഇന്നാലും ടീമന് അത്ര ഒര് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല പിന്നെ സ്ലോയുആണ് പിന്നെ സ്ലോയുആണ് ഇപ്പോ ടി വീ ലൊരു ഗോൾ അടിച്ചിട്ട് ഒര് അര സെക്കൻഡൈഞിടക്കെ അതില് കാണിക്ക്യാ
അല്ല പിന്നെ ഇപ്പം നമ്മള് ഇപ്പം കളിയാക്കാണെങ്കില് തൊട്ടപ്പർത്ത്ള്ള മൻ നല്ല രീയിയിലന്നാണെങ്കി അമ്മായി ഒച്ചവെച്ചിട്ടായിരിക്കും നമ്മളവ്‌രെ ഓല് കാൺണന്നെ.
ആഹ് ആഹ് അതെന്നെ അതന്നെ കററ്റാ. ഇതിപ്പോ മെ ഈ ഗ്രൂപ്പിലൊക്കെ വന്നെഴിയിന് ശേഷം അറിയാ കോളയിനൊക്കെ
ആഹ് ഉണ്ട്
ഇന്ന് ഇന്നിപ്പതാ കളില്ലേ
ഇപ്പം ഇപ്പം ഇന്നത്ത കളി ഞാൻ ഗോളടിക്കോ പറയാൻ കാനഡ, മൊറോക്കോ
ആ പിന്നെ.
അലോ ബ്രോ. പിന്നേതാ ഫ്രാൻസ് പരാഗ് ഫ്രാൻസ് പരാഗിയിണ്ട് ഇല്ല കളികളിക്കുമ്പോ നാളെ പിന്ന വേ ബ്രസീൽ ബ്രസീൽ ഓ ബ്രോടെ ടീമേതാ
ഞാത് ബ്രസീല്.
ഓ അപ്പോ ബ്രസീല്ന്റെ കളിന്നല്ലേ ഇടോള്ളൂ
ആഹ് അല്ല അല്ലൽ നാളെ ആ നാളെ പൊൽച്ച. ഒന്നര ഒന്നര പൊൽച്ച്ക്ക്. ഉം ഒന്നാരാ ടൈമ രാവിലെ വര്ണ നല്ലത് രാവിലാണെങ്കി നന്നായിന് രാവിലൊരു ജയിക്ക്യ ജയിക്ക്യാൻ ചാൻസുണ്ട്.
ആ എനിക്കും ബ്രസീൽ
നോർവേന്നുള്ളത്
ഓഹേ പണ്ട് അത്യാവിശം പട് അത് മാത്രമായിട്ട് നോക്കല്ലോ ആ അത് മാത്രായിട്ട് നോക്കല്ല് ഇ എല്ലാർക്കും നല്ല സൈണ്ട്സ്ണ്ട് ഓസ്കാർ പോപ്പ് കൊടേ കാട് കുത്തിരുന്നു കളിക്കുന്നവൻമാരൊക്കെ ഗുഡ സ്തീക്ക്‌ നീരു
ഉം ഉം ഉ എല്ലാർക്കും ഫിസീക്കുണ്ടല്ലോടാത്തിനും നല്ലാ കളിക്കാന് കഴിവുണ്ട്
അതാ ഇപ്പൊന്നും തോന്നോ
ഈ ചെക്കൻ കൊ
നെയ്മ കൊണ്ടോവുട്ടോ നെയ്മറല്ലേ നെയ്മറ്
ആ നെയ്മറ് നെയ്മറിനെ എറ ക്കൊ ന്നിക്ക് തോന്ന്ല്ല്യ പ്രേത്യേച്ച് ഈ ഇക്ക് തോന്ന്ല്ലേ ഈ നെയ്മറൊക്കെ എറ ഈ സ്ലോ ഗെയിമിലൊക്കെ എറക്കാ മതി ഇഞ്പ്പതാങ് ഇഞ്പ്പ അങ്ങനെ ഇൻവെസ്സില്ലെ ഗെയിമൊക്കെല്ലെ വേരാ ഇഞ്പ്പൊ ഓനറക്കാൻ ചാൻസ് കൊറവാ
ശരിയ ഫസ്റ്റ് ഹാഫിന് അറക്കേണ്ടി വെരും തോറ്റിട്ടിലെങ്കി
ആഹ് അതന്നെ അഷാദ് ക്ക്ണല്ലേ പക്ഷെ അതായിരിക്കുല അൽത്താഫിനെ കേറ്റണ്ടിയെരും അല്ലാതെ ഓനെക്കൊണ്ട് നടക്കൂല
അല്ലെങ്കി ഇപ്പം ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട്‌ ഒക്കെ പോകുമ്പോ
ആഹ് അതർക്കാം കാരണം ഓന്ന് പെനാൽറ്റി അക്ക്യൂറസി ഉണ്ട് അത്യാവശ്യം
പണ്ടത്തെ കളി ഫുൾ ബ്രസീൽ അല്ലെങ്കി ഇപ്പൊ ഓനെ സ്നേഹം കിട്ടൂല
ആഹ് ആഹ് ആഹ്
ഉം ന്തായലും കാണണം നാളെ കാണണം
നാള പിന്നെ വേറ ആരുടെ കളികള്?
നാളെ അറീല നാളെ വേറെ ആരെ കളിയാറീല ബ്രസീൽനെ കളിയൊ അത്രേ നോക്കിട്ടൊള്ളൂ ഞാൻ ആരാര കളി ണ്ടോ അർളി ഇങ്ങളെന്നെ ഇങ്ങളെന്നേണ് മെക്സിക്കോയിറ്റ്
ആണ്ലെ ഓഹ് ശെരിയ
ഇന്നാ ശരി ഇന്നാ ഓക്കെ
ആ ഓക്കേ ഓക്കേ